ഹലോ
ഹലോ എന്തൊക്കെയ വർത്താനം?
എന്തൊക്കെ വർത്തനം സുഖമായിട്ടിരി അതെ
എന്താ പണി?
ഞാനിത വെറുതേ ഫോണ് കളി
ആ ക്ലാസോക്കെ കഴിഞ്ഞു വന്നതാ?
ക്ലാസ്സ് ന്ന് ഇല്ലായിരുന്നു നമുക്ക് വാ ലുയേഷൻ ക്യാമ്പ
ആ ആഹ ഇങ്ങനെ മ്മ് അമ്മക്കു വച്ചനൊക്കെ സുഖല്ലേ?
ഓ സുഖം എല്ലർക്കും സുഖം
എല്ലാർക്കും സുഖം കൊഴപ്പൊന്നുല്ല കൊച്ചു... പിള്ളേരൊക്കെ വന്നു ആ സ്കൂൾ വിട്ട് വന്നു ഇവിടെ ചുറ്റോടിപ്പൊ മഞ്ഞപ്പീത്തൊക്കെണ്
ആ അവിടെ വീടിന്റെ അവിടെയോ
ണ്ട് ഇവിടെ മക്കൾക്ക് എത്തിയിട്ടില്ല ഞങ്ങളൊക്കെപിന്നെ ചെറുപ്പത്തിലെ മഞ്ഞപ്പത്തൊക്കെ കഴിഞ് വന്നോലാണ് ഒരു പ്രാവശ്യല്ലെ ഉണ്ടാകുള്ളത് അവ ചുറ്റൊടുണ്ട് ണ്ട് ഒരു പേടിയൊക്കെണ് പ്പൊ
ആഹ സൂക്ഷിച്ചോ
ഉം അതെന്നെ മക്കൾക്ക്ണ്ടായ ബുദ്ധിമുട്ടാണെ അവർക്കണെങ്കി നല്ല ഭക്ഷണേ കഴി.. ളു ഇതിനാണെ ഒന്നും കഴിക്കാൻ പറ്റൂലല്ലോ
ഉം പച്ചവള്ളം ഒന്നും കൊടുക്കണ്ട ത
ആ അ തേനെ അങ്ങനത്തേനെ കൊടുക്കല് തെളപ്പിച്റിയെ ഉള്ളം ഉ
എങ്ങനെ വന്നാവോ അവിടോക്കേ?
എങ്ങനെയെന്നാ അവിടെ ഒരു ഒരു ഫാർമസിസ്റ്റ് ഉണ്ട് എന്താ മരുന്നടുത്ത ഓനാ വന്നത് നിനക്ക് തോന്നണ് ഓ ഹോസ്പിറ്റലന്ന് കൊണ്ടന്ന് കൊണ്ട വന്നതാണാവോ ആശ്പത്തിന്ന് ആ അങ്ങനെ ഒന്നും മരുന്ന് ഇങ്ങനെ എടുത്ത് കൊടുക്കല്ലേ പല രോഗികൾക്ക കൊടുക്കുന്നില്ലേ.. അങ്ങനെയുള്ള ട
ഉം ഇതെങ്ങനെ പകരും നിനക്ക് വന്നില്ല ഉ
അത്ര സുഖല്ല രോഗല്ലത് മൂന്ന് മാസം നമുക്ക് ഇതിന്റെ റെസ്റ്റ് പറയേ ഭക്ഷണം ഒന്നും ശെരിക്കും കഴിക്കാൻ പറ്റില്ല മരുന്ന് മരുന്ന് ശരി മരുന്നില്ല ഇതിന് വെറുതെ മരുന്ന് നമ്മള ഒരു അതിന് കഴിക്കുകയാണ് ഇത് ശരിക്കും നമ്മ പോകചെയാണത്
ആ മറ്റേ ഇതൊക്കെ ചിക്കൻ പോക്സ് ഒക്കെ പോലെ തന്നെയവുല്ലേ
അതെന്നെ ചിക്കൻപോക്സ് ന്നറിഞ്ഞാല് ഇതു മൂത്രത്തിലൂടെ നല്ലോം വെള്ളം കുടിച്ചിട്ട് മൂത്രത്തിലൂടെ അണുക്കള് പോണം മേത്ത് കയറിയത്
ആ
മൂത്രം തെളിയോെളം നമ്മള് വെള്ളം കുടിക്കണം
സിവിയറ് ആയാല് നല്ല സീന് വരില്ലേ?
ആഹ നല്ല താണ് അപകടാണ് അങ്ങനെ മരിച്ചവരൊക്കെ ഇണ്ടല്ലോ മഞ്ഞപിത്തം ബാധിച്ച് കണ്ണൊക്കെ നമ്മള് മേല് പി നമ്മക്കറിയില്ലല്ലോ വെളുത്തൊരെ മേലെമ്മക്ക് അറിയുള്ളു ഇരുനിറ ക്കാരുടെന്നും അറില്ലല്ലോ പക്ഷി കണ്ണൊക്കെ നല്ല മഞ്ഞക്കളറാകും
ആഹ്
ഉം ആ ഫസ്റ്റ് ഒന്ന് കൊറച്ണ്ടാവുള്ളൂ ഒരു നൂറ് എന്താ നൂറ് നൂറ്റി പത്തെമ്മള് കണ്ടാലും പിന്നെ മ്മള് ന്താനോക്കുമ്പോ ആയിരം കടന്നു ഒന്ന് കൂടിയിട്ട് കുറയുള്ളൂ അങ്ങനെ ഒന്നുണ്ട് ഇതിന് കുഴപ്പം
മ്മ്
ഉം പിന്നെ എണ്ണാ, എന്താ ഇത് വരെ മാംസാഹാരങ്ങളൊന്നും കഴിക്ക ഇത് ന്ന് പ്പൊ‌ഡോക്ടർമാരെല്ലാം കഴിക്കാൻ പറേ ആ ഡോക്ട. ഇപ്പ എല്ലാതും കഴിക്കാൻ പറയും അങ്ങനെ കഴിക്കണോൽത് ശരിക്കും ഞങ്ങളെ ചുറ്റുപാട് വന്നോൽത്ട്ടൊ ശരിക്കും മാറിണില്ല ആകൂടെന്നെ ചെയ്യുന്നത് അയിനുംമാണ്ടി ഈ പഴമക്ക കാണിച്ചിട്ടുമില്ല അവരാപറയാ ഒന്നും കഴിക്കരുത് അകഞ്ഞി ചുട്ട പപ്പടം മാത്രം കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കഴിക്കുണോൽത് വേം മാറുന്നുണ്ട്
ആ
അങ്ങനെയുണ്ട് പിന്നെ ഇവിടത്തൊരു പച്ചമരുന്ന് എഴുതി തൃശ്ശൂരോ തൃശ്ശൂർ എവിടെ പച്ചമരുന്ന് അവിടക്കൊക്കെ പോയിരുന്നു അവിടുത്തെ പച്ചമരുന്ന് ഒറ്റ ദിവസം കഴിച്ചാൽ മതി തൃശൂർക്ക് എത്ത ണം എന്നള്ളൂ എന്താ ഒരു പാലില് ആ പാലില് എന്തോ ചെയ്ത് തരിയാണ് ആ ഒറ്റ ഗ്ലാസ് കുടി അത് കുടിച്ചിട്ട് പോ വീട്ടിലെത്തിട്ടും അന്നത്തെ ദിവസം ഒന്നും കഴിക്കാൻ പാടില്ല വീട്ടിലെത്തി ആ മരുന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്ത് നമുക്ക് കഴിക്കും ചെയ്യാം കുഴപ്പമുണ്ടാവില്ലാന്ന് അവർ പറഞ്ഞത് അങ്ങനെ മാറിയോല് കുറേണ്ടിട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നത് വിശ്വാസമാണ് കാരണം അത് വിശ്വസിച്ചാണ്ട് ചെന്നാണ്ട് കുടിക്കണോൽത് മാറ്ണ്ട് ഇതൊക്കെന്തൊരു ഇതൊക്കെ എന്തൊരു പുല്ല് ന്ന് വിചാരിച്ച് ചെല്ലുന്നവരുത് മാറുന്നില്ല അങ്ങനൊന്നുണ്ട്ട്ടോ ആര് ആരെങ്കിലും നിർബന്ധത്തിന് പോയോൾതൊന്നും മാറുന്നില്ല
ഉം
ഉം നമ്മുക്ക് ആത്മാർത്ഥ നമ്മക്ക് നമ്മുക്ക് വേണം കരുതി പോയതൊക്കെ മാറണണ്ട്
പോന്ന് ഉറപ്പ്
ആ ഉം എനിക്കിണ്ടായിന് ചെറുപ്പത്തില് എനിക്കൊക്കെ ഇണ്ടായപ്പോ ഒരു എന്താ ഒരു അമ്മച്ചിന്റായിരുന്നു ഞങ്ങളെ അപ്പുറത്ത് ഒരു എന്താ ഒരു പ്രത്യേക കഴിവുള്ള അമ്മച്ചിയാണ് ചെറിയൊരു ആട്ടുംപൂർ ആ ആട്ടുംപൂർന്ന് പറയിലേ ചെറിയ കുഞ്ഞ് കുഞ്ഞി ഗുളികകള് അള്ളാ അതൊക്കെ കഴിച്ച മഞ്ഞപ്പീത്തൊക്കെ താനെ മണ്ടിപോകും അമ്മാതിരി ഗുളികെ അതൊക്കെ അല്ല അതുപോലെ തോന്നമക്ക് അതല്ലട്ടോ അതുപോലത്തെ അങ്ങനത്തെ തന്നെ അതങ്ങനെ കുടിച്ച മഞ്ഞപ്പിത്തം മേത്ത്ന്ന് ഇറങ്ങിയോടും ആ അങ്ങ ആഹ അങ്ങത്തൊരു സാധനൊക്കെയ എനിക്ക് കിട്ടിയിരുന്നത് അയ്യ് എന്താ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റൂല ഒരു ചമർപ്പും ഒരു കൈപ്പും അത് പാലിൽ കൊരിച്ചിട്ട് പാലില് ഇങ്ങനെ കലക്കിങ്ങാട് കുടിക്ക ഒന്നായിട്ട് മുടുങ്ങി വീടാണെങ്കിൽ നമക്ക് അത്ര അറിയില്ല ഇത് പാല് ചവ എന്താ കലക്കികാണ്ട് കുടിച്ചിക്കോ വായിലും മൊത്തത്തിലാവല്ലേ
ഇന്റെ സ്കൂളിൽ ണ്ടായിരുന്നു ഒരു കുട്ടി ഇതേപോലെ മന്ന അപ്പത്തായിട്ട് പിന്നെ അത് കരളിലേക്കൊക്കെ വാദിച്ച് മരിച്ച്
ഉം
ഉം
ഉം ആ മാറിയോ ഓൽത്
അതല്ല സ്കൂളിൽ ഉണ്ടായിരുന്നു ഒരു കുട്ടിക്ക് ഇങ്ങനെ മഞ്ഞപ്പിത്തം വന്നിട്ട് അത് പിന്നെ കരളിലേക്കൊക്കെ ഭയങ്കര സിവിയർ ആയി അപ്പം മരി ച്ച്
മരിച്ചോ
ഞാൻ എത്രോ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ
ഇനി കരളിൽ ബാധിച്ചാൽ മരിക്കുവേ മെയിനായിട്ട് പ്രത്യേകിച്ച് ഇതിന് വേണ്ടത് റസ്റ്റാണ്
ഉം ചിലത് അറിയൂല ആയാല് ചിലരറിയാ തോരിങ്ങനെ ഇങ്ങനെ സീരിയസ് ആവും പിന്നെ
ആ അ ഞങ്ങളെ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്താ മഞ്ഞപ്പിത്തം ഉണ്ടായി മാറി ഗുളിക കഴിച്ച് മാറി മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അവന് ഫുട്ബോൾ കളിക്കാൻ പോയത് ഫുട്ബോൾ കളിക്കാൻ പോയിക്കൊണ്ട് അവിടുന്ന് കൊഴഞ്ഞ് വീണു അപ്പ എന്താ ശരിക്കും മാറിട്ടില്ല അത്ര ഇത് എന്താ റെസ്റ്റ് വാണതിന്
ഉം ചിലര് സാധാ പനിയെങ്ങാനുമാണ് വിചാരിക്കും
അതാണേ അപ്പൊ പിന്നെ പിന്നെ ടെസ്റ്റ് ഉണ്ടും പിന്ന മാറിയാൽ പിന്നെ ഉണ്ടാവൂല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്ട്ടില്ല ശരിക്കും മാറി ഉണ്ടാവോണ അന്നെ എന്നിട്ട് അങ്ങനെ വീണ് മരിച്ചു ഉം ഓരോരൊ അസുഖം എമ്പാട് എല്ലാരും കാക്കട്ടെ പടച്ചോൻ അല്ലാപ്പ എന്താ എ വരാള്ളത് വഴീ തങ്ങൂലല്ലോ വിധി പോലെ സ്വീകരിക്കും വേണ്ടി വരും
ആ അതല്ലെ നിപ്പ ഒക്കെ പിന്നെയും വരുന്നുണ്ടല്ലോ
നിപ്പ അത് അവിടെ പോസിറ്റീവ് ഉണ്ട്ല്ലേ
ആ ഇവിടെ ഉണ്ട് ഇവിടെ ഫറൂഖിലന്നെ എന്താ പോസിറ്റീവ് സിറ്റിവായിട്ട് ഇപ്പൊ ഭയങ്കര എന്തോ ഗുരുതരാവസ്ഥയിലാ എന്നൊക്കെ ന്യൂസ്
തന്നെ പേപ്പറിലൊന്നും കാണാല്ലാ എന്നാൽട്ടോ
അയാള് ഒരു ഗോഡൗൺ ഉണ്ട് എന്തോ സാധനം തുറക്കാനോ എന്തോനോ വന്നേന് അപ്പ അതിന്റെ ഉള്ളിലും മൊ അയാള് ഡോറ് തുറന്ന് അപ്പോ തന്നെ വവ്വാല് ഫുള്ളും ആളമേത്തക്ക് ഇങ്ങനെ അതായി അതിന് ശേഷം പിന്നെ പനി ഛർദി വയറ്റ് നോക്ക് ഇതൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലില് കാണിച്ച്
അയാൾ പറഞ്ഞതന്നെയണാവൊ വവ്വാലൊക്കെല്ലേ
എന്നിട്ട് എന്താട്ടെ അവി ഇവിടുന്ന് ബന്ധത്തിലുള്ളവരൊക്കെ
ഉം
ഇതാക്കി
ആ ഓർക്ക് ഒക്കെ നെഗറ്റീവ് അല്ലേ
അവർ കുറെ പേർക്ക് നെഗറ്റീവ് ആണ് പിന്നെ വേറെ ആർക്കും അങ്ങനെ ഉം വന്നില
എന്തായാലും നിങ്ങൾക്ക് മാസ്ക് വേണ്ടി വരില്ലെ വേണോങ്കി അവിടെ
ഇല്ല അങ്ങനെ മാസ്ക് ഇടാൻ തുടങ്ങിയില്ല
തന്നെ ആ ആ
ഹോസ്പിറ്റലിലായിനു ഫസ്റ്റ് കൊണ്ടുവന്നേ എന്നിട്ട് അവിടെ ഏ ടെസ്റ്റ് ചെയ്തോരുക്കു ടെസ്റ്റ് ചെയ്ത് അപ്പൊ പിന്നെ നെഗറ്റീവ് ആണ് ലൈക്ക് ബ്ലഡ് കാര്യങ്ങളൊക് ടെസ്റ്റ് ചെയ്ത ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ ലാബിലുള്ളവരെ
ആ ആ ഉം ഉം ഉം
ഉം പിന്നെ
ആ ഞാൻ അദ്യമേ തീരട്ടെ ആദ്യമേ
ഇവിടന്ന് പോയിട്ട് പിന്നെതൊ മിംസ് ഹോസ്പിറ്റലില് കോഴിക്കോട് ഇല്ലേ മിംസ് മെഡിക്കൽ കോളേജ് എത്തിയില്ലേയ്നു തോന്നുന്ന്
ഉണ്ട് അവിടെ ഉണ്ട് ഇന്റെ ഇന്റെ നാത്തൂന്റെ ഭർത്താവിനു അവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു ഡയാലി സംബന്ധമായിട്ട് കാര്യങ്ങൾക്ക് അപ്പോ അപ്പൊ അവരൊക്കെ അവരോടൊക്കെ മാസ്ക്കിടാൻ പറഞ് നല്ലോ നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് അവിടെ എത്തിയിട്ടായിരിക്കും തോന്നുന്നു എനക്ക് അങ്ങനെ പറഞ്ഞത് ആ
പിന്നെ ആ മാസ്ക് ഇടുന്നുന്നുണ്ടേയ്നു ബസിലൊ മാസ്ക്കിട അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ മാസ്ക് ഒക്കെ ഇട്ടിട്ടേനു പോയിരുന്നെ
ആ ആ ഉം
പിന്നെ അമ്മക്കൊന്നും ഇതുവരെ ഒന്നും വന്നിട്ടില്ല അതോടെ ണ്ടൊരു ഇതാണ് ഇനിയൊന്നും വരാതെ ഇരിക്കട്ടെ
അതന്നെ വരാതെ ഇരിക്കട്ടെ ഉം അച്ഛൻ എപ്പഴാ വീട്ടിലെത്താ
അച്ഛന് ഏഴു മണിയൊക്കെ ആവും
ആഹ് ചേച്ചിയോ
ചേച്ചി ആരുടൈം ആറര ആറെമുക്കാല് എട്ടുമണി പിന്നെ പൊറത്ത് ഫ്രണ്ട്സിന്റെ കൂടെക്കെ പോണെങ്കും ലേറ്റ് ആവും
ആ ങ്ങള് വീടിന്റെടുത്തൊക്കെ വീടാളില്ലേ അയൽ അയൽവക്കക്കാര്
ആ വല്യ ആൾക്കാരാ
ആ ആ പിന്നെന്താ
പിന്നെന്താ
അവിടെ റേഞ്ച് പോന്നുണ്ടോ
ഇല്ല
ആ അത്റേ ഒരു ചെറിയൊര് വിക്കല് വരുന്നു സംസാരത്തിന്
ആണോ
ഉം
എടക്ക്ന്ന പോണ്ടോ
ഉം ഉം ഉം പിന്നെന്താ എന്തൊക്കെ എ
ഏ
പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്
പിന്നെ എന്താ മൂവിസ് ഒക്കെ കാണലുണ്ടോ
അതില്ല ആ പരിപാടിയില്ല്യ
ഇല്ല ടീവില്ല വീട്ടില്
ടിവില്ല കയ്യിൽ ഫോണെള്ളൂ പോലേ എനിക്ക് ഇഷ്ടല്ല മൂവീസ് ഇല്ലല്ല അതൊന്നുല്ല്യ ഇഷ്ടല്ല ഒന്നാമത് അതാണ് മുഴുവനായിട്ടൊന്നല്ല ആഫ് ഫോണില് ചെറിയ ചെറിയ ക്ലിപ്പാൾ ഇണ്ടാവല്ലോ
ആ
ആ അതേ കാണുള്ളൂ
പണ്ടേ സിനിമ കാണലില്ല
പണ്ടേ കാണുല്ല ക്ലാസ് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഒരു ഇവര് - ആങ്ങങ്ങളാരിപ്പോ കൂടി കണ്ടിന്നല്ലാതെ ഉം എന്നാലേ ശരിട്ടൊന്നാല് ഓക്കേ എന്നാ